എവിട കേക്കുന്നില്ലേ കേക്കുന്നില്ലേ
കേക്കാല്ലേ ഹലോ
കേൾക്കുന്നില്ല ഞാൻ കേ
ആഹ് ആഹ് ആഹ് അപ്പൊ കേക്കാണ്ട് കേക്കാണ്ട്
എന്താ വിശേഷം
ആ നല്ല വിശേഷം സുഖമായിരിക്കണു അവിടെയോ
നല്ലന
ഏഹ്
ഇന്ന് എവിടെങ്കിലും പോയോ
ആ ഇന്ന് ഉമ്മാടെ വീട്ടിലൊന്ന് പോയി വന്നു
അതെ ഇന്ന് ക്ലാ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടായിനോ
ഇല്ല അന്ന് ശനിയാഴ്ചയല്ലേ ഇന്നില്ല
ലീവൈക്കോല
ആ ചെറിയൊരു മൗലയദം ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേ പോയി വന്നു
ആഹ് മൗലുത്
വന്നപ്പത്തിനും ഉ ഏഴ മണിയായി
അതെവിടെ പള്ളിയിലാ?
അല്ല അല്ല വീട്ടിൽ വെച്ചിട്ടന്നെ
അത് ശരി ആ ആ
ടിച്ചോ
ഉം ചായൊക്കെ നേരത്തെകുടിച്ചു ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ടൈം ആയി
എത്ര നേരത്തെ കഴിക്കും
ഉുമ്മ ദോശുണ്ടാക്കുന്നുണ്ട് ഇത്ര നേരത്തെേന്ന് വെച്ചാല് അങ്ങനെയൊന്നും ഇല്ല ഞാൻ പറ തലവേദന എടുത്തിട്ട്
ആഹ
അപ്പൊ ഡോക്ടർ പറ ഫുഡൊക്കെ കറക്റ്റ് ഉറക്കൊ കറക്റ്റ്ന്ന് പറഞ്ഞ
അ ശരി
നേരത്ത തന്നെ ലൈറ്റായി അല്ല ലേറ്റ് ആവൂല്ല വല്ലാണ്ട് ലേറ്റ് ആവൂല്ല എന്തായാലും ഒമ്പത് ഒമ്പത് മണിക്ക് അങ്ങനെയല്ല കഴിക്കല ഇപ്പംകുറച്ചു നേരത്തിയായി ഉ നേരത്തെ കഴിച്ചട്ട് നമുക്ക് കുറച്ച കൂടി സുഖമായിരിക്കും ഉറങ്ങുന്ന ടൈമില്
ഉം മരുന്ന് കഴക്കണ്ടോ?
മരുന്ന് ഇല്ല ഒരു ടാബ്ലറ്റ് ഉണ്ട് അതേ ഉള്ളൂ അതായനി ഇപ്പൊ രണ്ട ദിവസം കൂടി ഇങ്ങനെ കഴി വേറെ ടാബ്‌ലറ്റന്നുമില്ല പിന്നെ മറ്റ ഇതുണ്ട് മ്മ്ള് തി അവര് കൂടാൻ വേണ്ടിട്ടില്ല പോളിക്കാസ മറ്റ ടാബലറ്റും ഉണ്ട്
ആഹ
രണ്ട് ടാബ്ലറ്റ് ഉണ്ട് അത് രാവിലെ കഴിക്കണേ അത് രാവിലെ തന്നെ കഴിക്കും പില്ല അത് മറന്നോ അതൊരു മാസം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു.
ആ ശരി
പിന്ന
ഇത് നിങ്ങള് പതുക്കേല്ലോ കേക്കണേ?
കേക്കുന്നില്ലേ?
ആ ആ ഇപ്പ ഓക്കെ.
കേൾക്കുന്നില്ല
ആ ആ ഇപ്പൊ കേ ഇപ്പൊ കേക്കാണ്
ആഹ ആഹ പിന്നെ വേറെ അവിടെ മഴയുണ്ടന്ന്
മഴ ഇപ്പഒന്ന് തോർച്ചണ്ട് ഇത്ര നേരം പെയ്യാരുന്നു
അതെ ആഹ് ഇവിടെ ഇന്ന് ഇന്ന് ഫുള്ള് മഴന്നെയാ വല്യ വെയിലൊന്നും ണ്ടായിട്ടില്ല
ഇവ്ടെ റോട്ട്ക്കൂടെക്കെ ആകപ്പാടെ വെള്ളം വന്ന് കുട്ടികളൊക്കെ വെള്ളത്തില്ലായിന്നു ഫുൾ ടൈം.
അത് ശെരി ആ ആ ഇപ്പത്തെ മഴ കൊള്ളാമ്പത്ത് ഞാൻ ഇതിൻ്റെടക്ക് ഞാൻ ഒരുസം മഴ കൊണ്ട് എന്റെ മോളെ ഞാൻ എന്നിട്ടാകെ പനിച്ച് വെറച്ച് പോയി
ആഹ്
ഭയങ്കര വെറലും പനിയൊക്കെ വന്ന് പണ്ടൊന്നും കൊണ്ടാ അതൊന്നും പ്രശ്നം ണ്ടാവില്ല
കൊള്ളാതെ കൊള്ളാതെ പിന്നെ മഴ കൊണ്ടോണ്ടയ്ക്കാരം.
ഉം ഉം നമ്മൾക്ക് കൊറേ വർഷയില്ലേ മഴയൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട്. ഉം കുട്ടികളാണെങ്കില് എങ്ങനെയാലും അവരെങ്ങനാലും അങ്ങനെ ഇങ്ങനെയൊക്കെ നനയല്ലോ കളിക്കാൻ പോകുമ്പൊക്കെ
ആ
അവരെത്രയാലും വീട്ടിൽ അങ്ങനെ അടങ്ങിയിരിക്കൂലല്ലോ പിന്നെയും പുറത്തിറങ്ങൂലേ
ആ ശെരിയാണ്.
ഉം നമ്മ പിന്നെ ശ്രദ്ധിച്ച് കൊട പിടിച്ച് അങ്ങനെയൊക്കെല്ലെ പോവും എന്താ രാത്രിത്തെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വന്നയാ
ഇല്ലേയ് പ്പ ഇങ്ങന്ണ്ടാക്കണം ഫുഡ് എന്തേലും
അതെയൊ അ മൗലൂദ്ന്ന് പറയുമ്പോ മൗലൂദിന് ഫുഡ്ണ്ടാവൂലെ
അത് ഉച്ചക്കല്ലേ
ഉച്ചക്ക്ത്ത മൗലൂദാ
ആഹ് ഉച്ചക്ക് കഴിച്ചു.
അത് ശെരി അആ അതെ അ ആ
മ
അത് ശെരി.
പിൻ പിനെ പായസോം സലാഡും അച്ചാറും ഒക്കായ്ട്ട് സെറ്റായ്ട്ട് പായാസോം സലാഡും അച്ചാറൊക്കെണ്ടാവും.
അതെ അ ആ
ഉം
ഇത് അങ്ങനെ അവ്ടെ എപ്പഴ്ത് കഴിക്കൽണ്ടോ മാസ്ത്തില് കഴിക്കലുണ്ടോ?
അങ്ങനെല്ല അവടെ കയ്ഞ്ഞ ആഴ്ച്ചക്കായ്റ്റ് ആഹ് ഒര് മരണണ്ടായ്രുന്നു അതിന്റെ മൗലൂതാ
ഓ അങ്ങനെ ന്നിങ്ങ അയ്നെ മൗലൂദ്ന്നാ പറയാ അത് അത് അതായത് നമ്മള്വ്ടെ പറയുമ്പോ അതിനിലെ ദിക്ക്റ് ന്നാ പറയാ
അതെ
ആ അതെനക്ക് മനസ്സിലാവായ്നീ മൗലൂദ്ന്ന് പറഞാ ഞമ്മെന്താ ആഹ് ഞമ്മള്വ്ടെ മൗലൂദ് ന്നർഞ്ഞാല് ച് എന്തെങ്കിലും എന്തെങ്കിലും ഉ ഉസ്തായ്നെ വെച്ച് ഏ വൊ ഇങ്ങ മരണത്തി ഇങ്ങനെ പറയൂല ഇത് ദിക്ക്റ്ന്നാ പറയാ നമ്മളിവ്ടെ അതായത് മരണം നടന്ന് മൂന്നിൻ്റെഅന്ന് ഒര് ഒര്ചടങ്ങ് കഴിയിണ് പിനൊര് നാൽപ്പതിൻ്റെഅന്ന്ലൊര് ചടങ്ങ് അതാന്നിത് ദിക്ക്റ് പഷേ ഇപ്പഅത് ഇപ്പഅത് അ മുമ്പൊക്കെ അത് നാല്പ്പത് ആ ദിവസെ ആക്കല് ഇപ്പം എല്ലാരും നേര്ത്തെ ആക്ക്ന്ന് ണ്ട്
ആ ഇത് മൂന്നിന്ണ്ടായിരുന്നു ഏഴിന്ണ്ടായ്രുന്നു പതിന്നാലിന്ണ്ടായ്ന്നു ഇനി അടുത്തത് നാല്പത്
പെട്ടെന്നനെ ആക്കാ പെട്ടന്നനെ കയ്ക്കാ അത്.
ഏഴിനാണ് ഇവ്ടെ ദിക്റ് ന്നടത്ത
അതെ അതെ ആഹ്..
ആ ഏഴിന് ദിക്കറ് ബാക്കിഒക്കെ പിനെ മൗലൂദ് പറയും. ഉസ്താദിനെ വിളിച്ചിട്ട് അവര് മൗലൂതോതും.
മനസ്സിലായി അപ്പ ഇത് ദിക്ക്റ് കയ്ഞ്ഞിട്ടില്ല പരിപാടിയാ..
ദിക്കറ് കയ്ഞ്ഞു ഇനിപ്പം വേറെ ഇഞ് ഇതിപ്പ പയ്ന്നാലിന്റെണ്...
ഇങ്ങന്ണ്ട് നമ്മളവടെ ദിക്ക്റും കൂടി കൈഞ്ഞ പിനെ കൈന് പിനെഇല്ല
ഇതങ്ങനെ ന്നടത്ത്ണ്ട്.
അതെയ അതായത് മരണം കയ്ഞ്ഞാല് മൂന്നാമത്ത ദിവസം ഒര് ഒര് നമ്മളോട് ശരിക്കും പറഞ്ഞ നമ്മള്വ്ടെ പറയ്ലത് കണ്ണോക്ക്ന്നാ പറയാ.. മൂന്നിൻന്റെ അന്ന് മെരിച്ച മൂന്നിന്റെ അന്ന്..
ഉം
മയ്യത്തെടുത്ത് മൂന്നിന്റന്ന് അത് കയ്ഞാ ല് പിനാ ഏഴിന് അങ്ങനെ ആയ്ട്ട് ദിക്കറ് പിന്നെ കൈഞ്
ഉം
പിനമ്മളീ ഈ ഒരു വർഷത്തിലുണ്ടാവൂലോ ഒരു ദൂആർപ്പിക്കൽന്ന് പറഞ്ട്ട് അത്.. ആഹ അത് അതൊന്ന് ഇപ്പ എനക്ക് തോന്നും അത് അതെ അതെ ആഹ അവരെ ആഹ ഒന്നാമത് പ്രാവില്ല ആൾക്കാറ്ണ്ടങ്ങ ചെയ്യും പിനെ ചെറുപ്പക്കാറൊന്നും വഅ ചെയ്ക്കൂലല്ലോ..
ആ
ആഹ് ആഹ്
ഇത് ഉമ്മാടെ അമ്മായാര്ന്നു..
അതായത് ഈ ഇത് അത് ഞാൻ പറയാൻ കാരണച്ചാല്, നമ്മളെ ഉമ്മാൻ്റെ ഉപ്പാനെയൊക്കെ ഇങ്ങനെ ഇതാക്ക്ന്ന കാണാ. ഉപ്പാപ്പാൻ്റെ ക്കെ ഇങ്ങനെ. അതൊക്കെ ചെയ്യ്ന്ന കാണാ. ദുആ ഇരപ്പിക്കൽന്ന് പറഞ്ഞിട്ട്. ആ ദെവസം. പിന്നെ പ്രായായിട്ട് മരിച്ചവരല്ലേ.
ഉം
അത് വീട്ടില് കഴിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ട്ണ്ട്. ഉം. ഞാനൊക്കെ ചിന്തിക്കു അന്നേരം മരിച്ചയിഞ്ഞാ പിന്നെന്തിനാ ദുആ ഇരപ്പിക്കലൊക്കെ എന്തിനാന്ന്.
ഉം അങ്ങനൊക്കെ കരുതും പക്ഷെ, ഇവിടെ കയ്ക്കും എല്ലാരും. നല്ല കേമത്തിലെല്ലാരെയും വിളിച്ചിട്ട്
അതെ. ഈടൊക്കെ അങ്ങന്നെ. എല്ലാരെ അമ്മായിമാരെയും എല്ലാരെയും വിളിക്കും
ആഹ്
ആഹ്
ഏഴിന് നല്ല വലിയ പരിപാടിയായിരുന്നു. അന്ന് ദിക്റ് കഴിച്ചന്ന്.
അതെ ഹാ അന്ന
ഒരു ആ ഒരുപാട് പേര് ഇന്ന് പിന്നെ അട്ത് ത്ത ഫാമിലി ഇള്ള ആൾക്കാര് മാത്രേ ഇള്ളൂ.
അതെ. അപ്പൊ നിങ്ങളെ ആരെങ്കിലും റിലേറ്റീവ് ആയിരിക്കു അല്ലേ മരിച്ചത്?
ആഹ് ആഹ് ഉമ്മാട അമ്മായിയാണ്.
ഓഹ് പ്രായണ്ടാ?
ആഹ് വയ്യാതെ കെടക്കെന്നായിരുന്നു.
അത്ശരി ആഹ് ആഹ്
ഉം പക്ഷെ ഇത്ര പെട്ടെന്ന് മരിക്കുംന്ന് ആരും വിചാരിച്ചിട്ടില്ല. പെട്ടെന്നേര്ന്നു.
അതേ? അപ്പൊ സുഖുല്ലാണ്ട് കെടന്നതാ?
ഉം സുഖുല്ലാതെ. ഷുഗറൊക്കെ കൂടി
ഓ അത് ശെരി ആഹ് ആഹ്
ഉം. ആൾക്കൊന്നും ഓർമ്മല്ലാതൊക്കെ ആയി.
ഷുഗറ് കൂടീറ്റാ?
ആഹ്
ഷുഗറ് കൂടിയാ ഓർമ്മില്ലാണ്ടാവൂ?
ഷുഗറ് കൂടി, ആള് തളർന്നു കെടന്നു. അപ്പ ആരെയും ഓർമ്മല്ല.
ആഹ് ആഹ്.
പിന്നെ, എന്താ ഫുഡ്ഡിനും
ഷുഗറന്നെ അല്ലേ?
ആഹ് ആഹ് ഷുഗറ്ണ്ട്.
ഇപ്പത്തെ ചെറിയ കു
ഹലോ? ഹലോ? ഹലോ? എന്താ ഇങ്ങളെ റേഞ്ച് പോയോ? കേക്കാ ഇല്ലല്ലോ? ഹലോ? ഹലോയ്? ഹലോ?